ഓ കേക്കാ.
ആ എന്തൊക്കെണ്ട് വിശേഷം സുഖമാണോ?
നല്ല വിശേഷോം സുഖായി ട്ട് ഇരിക്കുന്നു. ങ്ഹും. ഇല്ലില്ല ഇന്ന് മഴയില്ല. ഇന്നല നല്ല മഴേനു.
ഇടെ നല്ല മഴേണ്
ഉം അവിടെയോ?
ഇവിടേം ഇങ്ങനന്നേയുന്ന്, ഇന്നലെ നല്ല മഴേണ്ടായിന്നു. ഇന്ന് രാവിലെ ചെറുതായിട്ട് ഒന്നിതാക്കി ഇപ്പം മഴയൊന്നുവില്ല. ഇപ്പോ നല്ല വെയില് കാണുന്നു, ഇനി എപ്പ വേണോ മാറാം.
അതെ അതെ.
ആ ആ പണികളൊക്കെ കഴിഞ്ഞോ? ഫുഡൊക്കെ കഴിച്ചോ?
ആ ഇല്ല ആ ച ആ രാവിൽത്തെ കയിഞ്ഞു, ഉച്ചക്കലത്തെ നോക്കിട്ടില്ല.
നോക്കിട്ടില്ല, ആ ആ
നിങ്ങൾടെ എല്ലാം കഴി
ആ കഴിഞ്ഞു കഴിഞ്ഞു, മക്കള്ണ്ട് അവര് പോകുമ്പോളത്തേക്കെല്ലാം ആയി. ആ മക്കള്, മക്കള്ണ്ടോ?
ഓ രണ്ടു മക്കള്ണ്ട്
ആ സ്കൂളില് പോയോവര്?
ആ അവര് സ്കൂള് പോയി.
ആ ആ അപ്പ പണിയെല്ലാം ഒരുവിധായിട്ട്ണ്ടവൂലോ
ഇല്ലാ രാവിൽത്തെ നാസ്ത മാത്രേ ആയിട്ടുള്ളു.
ആ
അത് കുട് കൊണ്ടു പോകാനിന്നാള് ഇപ്പ കൊണ്ടുപോയി. ല്ല ഓക്ക് പൈസ മതിന്ന് പറഞ്ഞിട്ട് കാന്റീനിന്നു കഴിച്ചോളാ പറഞ്ഞ്.
കാൻറീൻന്ന് കഴിച്ചോ
ആ എന്നും വീട്ടിലെ ഫുഡ്ഡല്ലേ? അപ്പ ഇന്നു മാറി കഴിക്കാന്ന്ള്ളതില്.
പോയ് ആ ആ ആ. ആ എന്നും കൊണ്ടു പോണതൊരു ടാസ്ക്കന്നെ. കൊണ്ടു പോകുന്നത് അവര് കഴിക്കൂ
ഇല്ല ഇല്ല അവര് അവരെ ഫ്രണ്ട്ന് ഷെയറ്യ്യാ ചെയ്യാ. എന്റെ മോള് ആ ഫ്രണ്ടിന് ഷെയറെയ്യും.
ആ ഇവിടെ അങ്ങന്നെ. ഇവിടെ ചോറ് കൊടുത്തുവിട്ടാ അങ്ങന്നെ അടച്ചോണ്ടരും. എന്താ എന്താ കഴിക്കാത്ത എന്താ ചോറല്ലേ? എനിക്ക് വേണ്ടാ. ന്ന് പറയും. എന്നാ അപ്പ ടീച്ചർ പറയും അവന് ഇഷ്ടം അവർക്ക് ഇഷ്ടമുള്ള എന്താണോ അത് കൊടുത്തുവിടാ പറയും. അപ്പ ഞാന് രാവിലേണ്ടാക്കുന്നത് കൊടുത്തയക്കും, രാവിലെ ഉണ്ടാക്കുന്നത് കൊടുത്തയച്ചാലും ആ ചോറിന്റെ പാത്രത്തില് ഏഹ് അല്ലേ, ആ പാത്രത്തില് ചോറിന്റെ ഇത് വേസ്റ്റ്ണ്ടാവും. അപ്പോ ഞാൻ പറയും ഞാൻ കൊടുത്തയച്ച ചോറ് കഴിക്കാൻ നിനക്ക് പറ്റിയില്ല അപ്പം പറയാ അത് എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് കൊണ്ടുവന്നാ അവരുടെ കയ്യുന്ന് ചോറ് വാങ്ങിച്ചു കഴിച്ചു. നമ്മള് കൊടുത്തുവിടുന്നവർക്ക് കഴി ക്കാൻ വേണ്ട അവര് കഴിക്ക് ആ അവര് കഴിക്കുന്നത് ഫുള്ള് അവര് കഴിക്കണ അവരെ ഫ്രണ്ട്സിന്റെ ഫുഡ് എത്ര വേണേ അവര് കഴിച്ചോളും.
അത് നല്ല ടേസ്റ്റ്ണ്ടാവും. എന്റെ മോള അങ്ങനെ പറ ഞാനിന്നിട്ട് വെറൈറ്റി ഫുഡ് ഒക്കെ ആക്കി കൊടുക്കും. പിന്നെ ഉച്ചക്കേക്ക്. അപ്പോ അവ ഓളെ ഫ്രണ്ട്സിനും ഓ ഫ്രണ്ട്സുകൾക്കൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഫ്രഡ് ഭയങ്കര ഇഷ്ടാ
ആഹ
അപ്പൊ അവള് പറയൂ അമ്മ എനക്ക് ഫുഡ് ഉണ്ടാക്കണ്ടാ എന്റെ ഫ്രണ്ട്സിന് ഉമ്മ ഉണ്ടാക്കിത്തന്നോ
അതങ്ങനെയാണ് അവര് നമ്മളെ ഉണ്ടായി കൊടുക്ക ക്ക് അവർക്ക് വിലയില്ല പക്ഷെ അവരുടെ ഫ്രണ്ട്സിന്റെ ഫുഡൊക്കെ അവർക്ക് ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് ആ അത് എന്റെടുത്ത് പറയും വീട്ടിൽ നിക്കുന്ന ദിവസം അതുപോലെന്നെയാണ് അവർക്ക് ഫുഡ് വേണ്ട അവർക്ക് ഉച്ചക്കത്തെക്കുള്ള ഫുഡ് വേണ്ട അവർക്ക് രാവിലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലിൽ അത് കൊടുത്തു അവർക്ക് ചോറ് വേണ്ടാന്നാണ് പറയുന്നത്. വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വെറൈറ്റി എന്തെങ്കിലുമ ഒക്കെ ഉണ്ടാക്കി കൂടെ ഞാൻ പറിം എന്ത് വെറൈറ്റി നമ്മള ഉണ്ടാക്കുന്നത് പോലെന്നെ വെറൈറ്റി ഉണ്ടാക്കുന്നത് ചോറിന് ചോറ് ബിരിയാണിക്ക് ബിരിയാണി ഇതൊക്കെല്ല വെ റ്റി അവര് പറയുന്ന വെറൈറ്റി വല്ല ശവായോ അങ്ങനത്തക്കെയാണെങ്കി ഓക്കെ ഉമ്മാന്ന് ഇതൊക്കെയാണ് അവരുടെ വെറൈറ്റി ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ഹെലോ ന്ത് പറ്റി